ആഹ് എന്തൊക്കേണ്ട് വർത്താനം
നല്ലവർത്താനം
ആഹ് എന്താ പണി
ഇരിക്കാ ഇങ്ങക്കോ
ഞാന് സ്റ്റിച്ചെയ്തോ സ്റ്റിച്ച് ചെയ്യാനും വാണ്ടേ അയിന്റെ ഒന്ന് തെ റ്റി അപ്പൊ അതൊന്ന് തുന്നയിക്കണെ തെരക്കില്ലേരുന്നു
ഏഹ് തന്നെ എന്താ തയ്ച്ചോണ്ടിര് ക്ക്ണെ
ആഹ് യൂണിഫോമ് അയിന്റെ പാന്റ് ഇങ്ങള് പിന്നെ എന്തേ പഠ്ച്ചേ
പ ഞാൻ പ്ലസ് ടു നിങ്ങളോ
ആഹ് പ്ലസ് ടു തന്നേണ് ഞാനും പ്ലസ് ടു കഴിഞ്ഞ് നിർത്തി നിർത്തിയതല്ല കഴിഞ്ഞു പിന്നെ പ്ലസ് ടു എക്സാമിന്റെ ഒരു നാലീ സം മുമ്പേനി കല്യാണം
ഒക്കെ സെയിമാണ് ഇന്റത് എന്താ ഡിസംബറ്ലേനി
ഏഹ് ഇന്റെ മാർച്ച് അല്ല ഇന്റെ ഫെബ്രുവരി ഇരുവത്തി ഏഴിന്
ഉം
അന്ന് തന്നേണ് ഇന്റെ ഏഹ് ബർത്ത്ഡേ രണ്ടും ഒരേ ഡേ റ്റാണ് ആനിവേഴ്സറിം ബർത്ത്ഡെക്കെ ഒരേ ദിവസാ
അപ്പം ഇയറേതാ ആ കല്യാണം കഴിഞ്ഞേ
ഇയർ രണ്ടായിര ത്തി പതിനാല്
ഏഹ് ഇന്റെ പതിനഞ്ച് ഉം അത് മാറ്റല്ലല്ലോ
ഒര് മാറ്റും ഇല്ലല്ലേ ആദ്യേ പരിചയപ്പെടേണ്ട ആളേ ഇനി ഇപ്പം
ആഹ് അതെ ഞാൻ കണ്ട് ക്ക്ണ് ഞാൻ ഫോട്ടോ പ്രൊഫൈൽ കണ്ടിട്ട് ഇവിടെ പോ കണ്ടക്ക്ണ് ഇയാളെ ഫോട്ടം കണ്ടിട്ടെ ആഹ്
കണ്ടണ്ടാ മൂർക്കാണ് സ്കൂളാണോ പഠിച്ചത്
അല്ലാ ഞാൻ പെൻപർമ്പ് സ്കൂളേനി അവിടെ പഠിച്ചണോ
മൂർക്കാട മൂർക്കാട സ്കൂളിലാ അല്ല അവിടെന്നെ യൂ പി എൽ പിയും പിന്നെ പ്ലസ് ടു പ്ലസ് വണ്ണും ഒക്കെ മുർക്കനാടാ
ആഹ് വീട് മുർക്കനാ ആഹ് അപ്പ
കൊഴ്പ്പല്ല ഉം അത് ശരി നിങ്ങളപ്പം ആഹ്
ഉം
ആഹ് മനസിലായി ഓക്കെ പിന്നെ പ്ലസ് ടു കഴിഞ്ഞാണ്ട് പിന്നെ ഒന്നിനും പോയിട്ടില്ല
അങ്ങനെ പോയിട്ടില്ല ആഹ് ഡിഗ്രിക്ക് നോക്കീന് രണ്ട് എക്സാം എഴുതിയാലും പാസ്സായിന് പിന്നെ നോക്കിട്ടില്ല ആഹ് എന്തൊരു എങ്ങനെ ഞാൻ പഠിച്ചന്നെ എഴുതിയെന്ന് എനിക്കന്നെ അറിയില്ല എല്ലാരും ചോദിച്ച് ഇത് എന്താ ഫുള്ളാക്കാഞ്ഞെ ഞാന് ഡിസ്റ്റൻസ് ആയി എഴുതാനെക്കെ പറയാൻ കുട്ടികളെവെച്ച് ടാസ്ക് തന്നെയാണ്
ഉം അത് ശരിയാണ് ഞാനിപ്പോ ഓൺലൈൻ ആയിട്ട് കുട്ടികളെ പഠിപ്പിച്ചപ്പം തുടങ്ങിയന്ന് എന്റെ ചെറിയ മോൾക്ക് ഒരു വയസായിരുന്നു
ആഹ്
പക്ഷേ മ കുട്ടിനെ നോക്കലും ഈ ക്ലാസ് എടുക്കുമ്പോന്ന് പറ നമ്മള് ഒരു സൗണ്ട് ഒന്നും ഇല്ലാത്ത സ്ഥലത്ത് പോയി ഇരുന്ന് ചെറിയ ചെറിയ കുട്ടികളാണേ ബേസ് ഇംഗ്ലീഷിന്റെ ബേസ് എടുക്കണ ഉം അയിലായിരുന്നു അയില് വല്യ കുട്ടികൾ ഉണ്ടാവും ചെറിയ കുട്ടികൾ ഉണ്ടാവും അതില് നമ്മള് എല്ലാരും ഒരുപോലെ നോക്കണോ അങ്ങനെ ആവുമ്പോ ഇവള ഇവളെ അയിന്റെടെ കരച്ചില് ഒക്കെ ആവുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടായിനി അതില് കൊറെയൊക്കെ ഇങ്ങനെ എടു പിന്നത് ഇനി കംപ്ലീറ്റ് ആക്കല ഇനി ഞാന് കൊറെ റേഞ്ച് ഇല്ലാതാവലും ഇപ്പൊ വീട്ടില് ഫ്രീ ആയി വൈഫൈ ഒക്കെ വന്നു അന്ന് നമ്മള് ഈ അൺലിമിറ്റഡ് ആയിട്ടുള്ള നെറ്റ്
അൺലിമിറ്റഡ്
പിന്നെ ഇവിടെ റേഞ്ചിൽ ഇവിടെ റേഞ്ചില്ലായിരിക്കുനിന് പക്ഷെ അവിടെ പഠി പഠിക്കുന്ന കുട്ടികൾക്ക് ഓലെ വീട്ടിലൊക്കെ റേഞ്ചും വേണല്ലോ പക്ഷെ റെഞ്ച് ഇല്ലാത്ത കുട്ടികളൊക്കെ അതില്ലാണ്ട് ചേർന്നും ചെയ്ത് പിന്നെ റേഞ്ചില്ലാ കേക്കണില്ലാന്ന് ഇങ്ങനെ പറയുമ്പോ നമുക്കൊരു ബുദ്ധിമുട്ടാവും ചെയ്യും
ആവും ചെയ്യും ഏജ് എത്രണ്ട് നിങ്ങക്ക്
ഇനിക്കോ ഇനിക്ക് ഇരുപത്തൊമ്പത്
ആഹ് എനിക്ക് ഇരുപത്തെട്ട് ഈ ജൂൺ ജ ജൂലൈ ജൂലൈക്ക്
ഏഹ്
ഹാ
ആഹ് അത് ശരി
ഉം
ഏഹ് ശെരിം ഇപ്പ ഒക്ക പഠിച്ചണോ പഠിക്കണോന്നുള്ള ചിന്തേ ഉള്ളു ഇപ്പൊ
ഏഹ് വെറുതെ വീട്ടിരുന്നാ ചടക്കും ഉം എവ്ട്ക്കേം പോയിണെങ്കീ തോന്നും ഇര്ന്ന് ഇര്ന്ന് വെച്ചാര് പോയത് അയിന് കുറ്റബോധ
ഈ പിന്നേ ഞാൻ പഠിച്ച സ്കൂൾള് തന്നേണ് ഇന്റെ ഉമ്മ ഫുഡ് ഉണ്ടാക്ക്ണത്
ഏഹ്
ഏഹ് അപ്പം എടക്ക് ഉമ്മക്ക് എന്തേ സാധനം വാണങ്കി ഞാൻ കൊണ്ട് കൊടുക്കുമ്പോം ടീച്ചർമാരൊക്കെന്നെ കാണുമ്പോ പറയും എന്തേ പഠിപ്പ് എന്തേ ആയത് എന്താ ചെയ്യുന്നത് വയ്ക്കും ഞാന് വീട്ടിന്ന് ഇപ്പ ഫാഷൻ ഡിസൈനിങ് ചെയ്തോണ്ട്ക്ക്ണ്ട് പിന്നേ ഓൺലൈൻ ആയിട്ട് അങ്ങനെ ചെയ്തോടാ അത് നിർത്തീക്ക്ണ് പക്ഷേ എന്നാലും നമ്മക്ക് ഒര് ചോയിക്കുമ്പ നമ്മള് എന്താ പറയാ ആഹ് അത് പറയും പക്ഷേ ഇതൊന്നും പോരട്ടോ
ഇതൊന്നും പോരാ
പഠിക്കാണം വേഗം ഏഹ് ഒരു കോഴ്സ് എടുത്ത് പഠി ച്ചിട്ട് എന്തെങ്കിലും ഒന്നാവണട്ടോ പറിം ഉം
ഉം ഉം
അങ്ങനെ പറഞ്ഞ് ആഗ്രഹം ഇണ്ട് പക്ഷേ മക്കളും വീടും അതൊക്കെ ആലോയിക്കുമ്പം
ഒന്നിനും നമ്മക്ക്
ഉം എന്നാലും എങ്ങനേയും ഇട്ടെറിഞ്ഞ് പോവാനൊക്കെ തോന്നും അനേ എന്തേം ചെയ്താലോന്ന്
ആഹ്
പഠിച്ചേ ഉം കുട്ടിയളൊക്കെ വെലുതായില്ലേ ആഹ് അങ്ങനെ ഇന്നാലും പക്ഷെ എന്നാലും ഓലെ സ്കൂള് വെല്ല്യ മോനിപ്പം പത്ത് വയസ്സായി അവന് നേര് ട്ടായി പോയി ഇപ്പ അഞ്ചിലേക്ക് എത്തേണ്ട ആയിട്ടൊള്ളൂ മോനേ ഈ കൊറോണ സമയം ഏഹ് നേ കഴിഞ്ഞാരം സ്കൂള് തൊറന്നാരെ നേരെ രണ്ട്ക്കാ പോയത്
ഏഴ് അംഗനവാടി ഒരു കൊല്ലം അംഗനവാടി പോയിട്ട് പിന്നെ എൽ കെ ജി യു കെ ജി ഒന്നും കിട്ടിയിട്ടില്ലാ ഇബടെ ബദല് സ് സ്കൂൾണ്ട് ഞങ്ങളെ ഈ ഏരിയേല് അതൊക്കെപ്പ എടുത്തു പോയിക്ക്ണ് ഈ മുത്തന്മാർക്ക്ള്ളേ
താഴ്ന്ന് ഈ ആദിവാസികൾക്കുള്ള മാ സ്കൂൾ ഉണ്ടായിരുന്നല്ലോ ബദല് സ്കൂള്
ഏഹ്
ആഹ് ഞങ്ങള് ഇവിടെ ഞങ്ങള് ഏതാണ്ട് ചെക്കുന്നിന്റെ ഏതാണ്ടൊക്കെ അടുത്തായിട്ടാണ് വീട്
എവിടെ കെട്ടിച്ചോടുത്തോ
ആഹ്
ഉം ചെക്കുന്നങ്ങാ
ആഹ് ചെക്കുന്നിന്റെ ഏതാണ്ട് ഉരുളൊക്കെ പൊട്ടിയാല്
തന്നേ
പടച്ചോൻ കാക്കട്ടെ ഏന്തായാലും നാ അത്ര അടുത്തല്ല എന്നാ കൊറച്ചൊക്കെ അടു അയിന്റെ മാെ അങ്ങള് അയിന്റെ മൊകളിലൊക്കെ വീടുകള്ണ്ട്
പിന്നെ ആഹ് ഉം
ഒരുപാടുണ്ട്.
ആഹ്
ആപോം അങ്ങനെ ബദൽസ്കൂൾ ഉണ്ടായപ്പം വെറുതെ നടക്കണ്ടല്ലോ എന്തെങ്കിലൊക്കെ പഠി ച്ചോളുല്ലചാരിച്ചിട്ട് അവിടെ കൊണ്ടാക്കീനി.
ആഹ്
ആടെ അഞ്ചു കുട്ടികളൊക്കുണ്ട് അപ്പൊ ടീച്ചർ നല്ലോണം പഠിപ്പിക്കും ചെയ്യും.
ഉം ഉം
നല്ലോണന്നോ അഞ്ച് കുട്ടികളക്കാവുമ്പോ ഓല് നല്ല ഇരുത്തി പഠിപ്പിക്കൊല്ലോ ആകെ അഞ്ചു കുട്ടികളയ്ല് ന്നെ ഒന്ന് മുതൽ നാല് വരേണ് അവിടെണ്ടാവ. ക്ഷെ ആദിവാസി ഓലൊന്നുണ്ടാവൂല്ല സ്കൂൾ ഓലൊന്നു വരൂല.
ആഹ്
അങ്ങനെ വെറുത് നടക്കണ്ടല്ലോ യാരിച്ചിട്ട് അവിടെ കൊണ്ടാക്കീനി അന്ന് രണ്ടു മാസേ പോയിട്ടൊള്ളു. പിന്നെ നേരെ അഞ്ചാം വയസ്സ്ക്കെന്നെ നേ തേ രണ്ടാം ക്ലാസ് അല്ല ആറാം വയസ്ക്ക് നേരെ രണ്ടാം ക്ലാസ്സ്ക്ക പോയത്.
അതെ
ശരി ആറാം വയസ്സിലാണ് ഒന്നിലൊക്കെ ചേർത്തണ്ടത്. ഇവനെ അഞ്ചാംവയസ്സിലന്നെ ഒന്നില് ചേർത്തി.
മ് ആഹ് ആഹ് ആഹ്
ഞാൻ കോളെയ്യമ്മ
മ്മാനോട് പറഞ്ഞിനോ?
എന്ത്?
ഇതിനെ കുറിച്ച് പ്രൊജക്റ്റിനെ. ഏഹ് ഹ് ഇപ്പെന്താ മ്മനെന്താ മഴ പെയ്തോ?
ആഹ് ഇബടെ മഴയ്യ്ണ്ട്.
ഏഹ് പിന്നെ ഇവടെ മയ്യല്ല.
ഏഹ് മഴ നിന്നീനി അയിന്റെട്ക്ക് പിന്നിം പെയ്ത്.
ആഹ് അതാ പറഞ്ഞപ്പം ചെയ്ത് ശരി വെക്കട്ടെ
മ് പിന്നെന്തക്കേണ്ട്?
പിന്നെ എൻ പിന്നെന്താ ഒക്കെ സുഖം.
ആഹ്
എന്താ പിന്നെ വീട്ടിലാരക്ക്ണ്ട്? ആഹ് അത് പറയാ
ആഹ് വീട്ടില് ഉമ്മ ഉപ്പല്ല ഉപ്പ മരിച്ചിട്ട്പ്പ ആറേഴ് വർഷാവാനായി ഇവ്ട്ത്തെ. എന്റെ വീട്ടില് എല്ലാരുണ്ട് മൂർക്കനാട് എല്ലാര് ഉമ്മി പ്പിം ഒരു താത്തിം ഒരു അനിയനും പിന്നെ ഞങ്ങള് മൂന്ന് മക്കളാണ്.
ആഹ് ആഹ്
ഉം
എന്താ?
ഏഹ് സ്റ്റിച്ചെയ്യാനൊക്കറിയോ?
ഏഹ്?
സ്റ്റിച്ചെയ്യാനൊക്കറിയോ?
ആഹ് അറിം ഞാൻ പോയിനി ഒരു മാസം ഉം. പ്ലസ്സണ്ണിലായന്നേ പോയിനിം എന്താ?
ആ വെക്കേഷൻൽ പോയേക്കാരെ ല്ലേ?
ആഹ് പ്ലസ് വൺത്തെ. ക്കേഷൻലായപ്പൊ പോയി പഠിച്ചിനി ഫാഷൻ ഡിസൈനിങ്ങല്ല സാധാ സ്റ്റി ചിങ്ങ്ന്റെതിനെന്നെ ഓൽ അപ്പം എന്താ ന്താ ടൈലറി ഇത് അറി എന്താ ചുരിദാറൊക്കെ മേക്കെയ്യാൻ അറിയ്നി.
ഈ ഒരു മാസൊന്നും പോയിട്ട് കാര്യല്ല. കാരണം മറ്റേ ഫാഷൻ ഡിസൈനിങ്ങെന്നെ പഠിക്കണം ന്നാ എല്ലാ ഡ്രസ്സും മ്മക്ക് സ്റ്റിച്ചെയ്യാൻ കയ്യും.
ഈ ചുരിദാറെന്നെ അട്ച്ച്ട്ട് പിന്നെ മറന്ന് അഹ്
ഏഹ് ആഹ് എടുത്തേക്കാഞ്ഞാ മർക്കും നമ്മളെട്ക്കട്ക്ക് ട്ത്തോക്കണം.
അതൊന്ന്ട്ത്തോക്കി ഉം
എങ്ങ ഏത് വാത്ത് ക്കാ തിരിച്ചടിക്കണ്ടൊക്കെ മർക്കും പറയാ
ആഹ്.
ഈ നെക്കൊക്കെ വരുമ്പളേ. ഞാനും ആദ്യം മറന്നിനീ പിന്നേണ് ക്ലാസ്സിന് പോയത് മൂന്ന് മാസം ത്തെ ക്ലാസ്ന് പോയിനി.
ഏഹ്. ഏഹ്.
അപ്പൊപ്പൊ പിന്നെ അത് ട്ത്തോക്കാഞ്ഞാ മർക്കും. പഠിച്ചിട്ട് കാര്യല്ല. അയ്ന് ഫസ്റ്റിലൊക്കെ ഞാന് ട്ക്കാതൊയാണ്ട് കൊറച്ച് മർന്ന്ന് ഞാ തുണികളൊരുപാട്ണ്ട് മടിയാണ് ഇര്ക്കാന്.
ആഹ് ആഹ് ആഹ്
ല്ലാരും പറയ്ണ്ട് അത് മിഷീനൊക്കെ വാങ്ങിയ വയങ്കര അപ്പൊ ഫുള്ള് അടിയക്കാരം. കൊർച്ചീസം കയ്യുമ്പള് അൻക്കും മട് ക്കുന്നൊക്കെ പറിം അത് ശരിയാണ് അറിയാ.
ശെര്യാ ശെര്യാ വടെ മിഷീൻ വാങ്ങിന്നട്ട്. പിടിച്ചോട്ത്ത് പിന്നെ ഞാ നടുക്കല് മടി ആയി
ഉം പിന്നെന്താ ന്നാ ശെരിട്ടോ.
ആഹ് ആഹ് ന്നാ ശരി.